ആഹ് ആഹ് കേക്ക്ണ്ട് എന്താ വർ തനം
അക്കെ സുഖം
ഉം അല്ലേ ചോറയ്പ്പൊക്കെ കഴിഞ്ഞോ
ആഹ് ഒന്ന് കല്യാണം ഇണ്ടായിനി ഞങ്ങക്ക് അപ്പ കല്യാണൊക്കെ കഴിഞ്ഞു വന്ന്
ഏ ആരൊക്കെ പോയിനു
ഇവിടുന്ന് ഞങ്ങൾ എല്ലാരും പോയിനു
ഏഹ് എത്തി ഫുഡ്
ബിരിയാണി പോയി ബിരിയാണി പിന്നെ വെറുംചോറും സാമ്പാറും ആ വേലും പയറുപ്പേരയും
ഏ രസോണ്ടോ
ആ
ഏ എന്ത് ബിരിയാണിഞീ
പോയി ബിരിയാണിഞീ അവിടന് വലിയ പരിപാടിയോന്നുല്ല ചെറിയ പരിപാടീഞീ
ഏ അവ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല
ഉം
ഏ
ഞങ്ങളാണ് പോകുമ്പോ നല്ല മഴയുംങ്ങിട്ടൊന്നും പിന്നെ മഴയൊന്നുംല്ല
ഏ ഇവടക്കെ നല്ല വെയിലിന് മഴണ്ടങ്ങി ഇപ്പ വെയില
ആ രാവിലെ കാലതേനി പിന്നെ പത്ത് പതിനൊന്ന് മണിയായപ്പത്തെന് ഇങ്ങനെ ഓരോ ചീച്ചിടി ഇങ്ങനെ വന്ന ഇപ്പോൾ ഏതായാലും തക്കണ്ട്
ഏ അപ്പൊ പോയി പോന്ന്
ആ ഒന്നരപ്പത്തേന് ഞങ്ങളിവിടെ എത്തി
ഏ അതേപ്പള പോയേ
ഞങ്ങള് പന്ത്രണ്ടണിക്ക് പോയി
ഏ
പന്ത്രണ്ട് മണിക്ക് പൊയ്ക്കാണ്ട് വേഗം
ഇങ്ങിട്ട് പോവും ആ ഏ കല് കല്യാണം കഴിഞ്ഞല്ലല്ലേ
കല്യാണം കൈഞ്ഞീ കെട്ടിക്കണ കല്യാണം ഇനി
ഏ ഓടി ഓടിതീർത്തിന്ന് ഇനി
അല്ലാ മറ്റാണ്ടോര് പേര് പറഞ്ഞു ആ എനിക്കറിയില്ല ഏതായാലും റോഡിന് റോഡിന്റെ വക്കന് തന്നെയാണ്
ഏ സൗകര്യം ഒണ്ടോ
ആ അത്യാവശ്യം സൗകര്യേക്കെ ഒണ്ട് നിക്കാഹ് കയിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസ് വന്നിട്ടൊക്കെ വേണം അപ്പ അയിന്റെ മുന്നേ
ഏ ഒളത്തട്ടീന് ഉടു ഇപ്പോ നെസ്
ഓടെ
ആ ആ ആ ആ
ഗോൾഡന്
ഏ രസണ്ടോ മാറ്റിയിട്ട്
ണ്ട് ഇല്ല ഞാൻ അതോ നോക്കിയില്ല അവിട പോയിക്കാണ്ട് എല്ലാരും സാധാ വേഷത്തിലില്ലേ വർതെ
ഏ അതപ്പ അങ്ങനെ
മഓലന്മാരൊക്കെ പറുത പിന്നെ ആവിടെല്ലോലൊക്കെ വലിയ മോഡല് പറയാനൊന്നുമില്ല
ഏ ഡ്രസ്സ് സാധാ ആ
ഉം പിന്നെ ഇനി നമ്മള് ന പോകന്നപ്പോ ഇന്നുണ്ടോ ആൾക്കാര് വേരാലുണ്ടോ അറിയില്ല എന്താ വെച്ചാൽ നമ്മള് വരുമ്പോൾന്നും വലിയ തിരക്കൊന്നുല്ല തിരക്ക് കൂടുന്നോള് പുതിയാപ്പള എറെ എണക്ക് എത്തും പറഞ്ഞ് അപ്പ ഞങ്ങവിടെ എത്തിന്ന്
ക്കുന്നുണ്ടോ ഏ മേമ്മക്കെ പോയോ
ആ ഞങ്ങളോണ്ട് പോരുമ്പോ മേമ്മ പോകുന്ന കണ്ട്
ഓ ക്ക് മുടി വെട്ടാനോ പോവാൻ പറഞ്ഞേന് ഞങ്ങള്‌ പോയി ബാപ്പ യുണ്ടായിരുന്നു ആ വണ്ടി കേടാണ് പറഞ്ഞു അപ്പൊ ഞങ്ങള കൂടെ പോന്ന്
ഏ സ്ഥലം ഇണ്ടായിനോ
ആഹ ഒരാള് മടിയിൽ ഇരുത്തി വാപ്പ ബാക്കിൽ ഇരുന്നു ഞങ്ങൾ അപ്പോ മുന്ന അങ്ങനെയത് പോയി
ഏ ഏത് ഉം ഇങ്ങൾ എന്നാ വേഗം പോയി പോകുന്നുണ്ട
ആഹ ഞങ്ങള് വേഗം പോയി പോന്നു
ഏ
വെൽക്കം ഡ്രിങ്ക്
ആഹ ഉണ്ടോ ഇല്ലല്ലോ ഇല്ലെന്നാ തോന്നുന്നത് അത് മഴക്കാലം അല്ലേ പിന്നെ ചോറിയപ്പ ഞാൻ നല്ല കാപ്പില്ലേ നല്ല മധുരല്ലേ
ഏ അല്ല എന്താലും പോയോ
ഏ ഞാൻ പോയില്ല അണ്ണൻ പോയി കണ്ടു പോന്നു ഞാൻ അങ്ങനത്തെ വലിയ പരിപാടി അറിയാനെന്നു
ഏ പക്ഷെ അങ്ങോട്ടൊക്കെ പോയിരു ന്നോ
ഏ ഞാൻ പോയിന് ആ തന്നെ അറിയാന്ന് പറയാണം ക്കാ എന്നോട് പോയി പൊന്നുണ്ടേ
ആഹ അങ്ങനെ എടുത്ത് ആഹ
പിന്നെ അങ്ങനെ അന്ന പിന്നാ ഒള്ടെ കല്യാണം പറയാൻ പോയി അങ്ങനെ കാണൻ അല്ല ഒട്ടും കണ്ടെന്ന് ഓളിങ്ങോട്ടും വന്നനി എല്ലാരും ആഹ് അത ഞാൻ പറയ പറയാൻ വന്നീനി അപ്പൊ ഞാൻ ഇവിടെല്ലേ ഞാപ്പോ അവടൊക്കെ പോയതാനീ എന്നെ കണ്ടീല്ല അപ്പ ചെന്നപ്പോം പറയണ്ട് കല്യാണം പറയന്നപ്പോ അന്നെ കണ്ടില്ല അതെ ബാങ്കൊക്ക സ്കൂൾക്കൊക്കെ ഒന്ന് പോയതാ അതെന്തേ ടൈമില്ലാ
ഉം നൂറന്റെ ബാങ്കൊക്കെ റെഡിയാ ഇല്ലേ
ആഹ് അത് ബാങ്ക് അക്കൗണ്ട് ശരിയായിന നി അടുത്ത എപ്പൊളെ ലൊക്കെ ഒരു ചില്ലറ രണം
ആഹ് ഓൾതെത്തെ ജോയിന്റ് അക്കൗണ്ടേനി
ആഹ ജോയിന്റ് അക്കൗണ്ട് ആയിപ്പോളെ മാറ്റി കിട്ടാൻ കൊറെേ നീക്കൻ ഫോട്ടും കാര്യൊക്കെ വ ഇന്റെ വാണം പറഞ്ഞിരുന്ന വേണ്ടാർഞ് വോട്ടർ ഐഡിയില് പേര് മാറ്റണ്ട്
ആഹ്
അപ്പൊ വേണ്ട പിന്നെ അത് ഇല്ലെങ്കി വേറെ അക്കൗണ്ട് എടുക്കാനപ്പ അയിന് പറ്റുല്ലാർഞ്ഞ് പതന പൊതി ഏതായ്ലും ശരിആയിണ് ഇഞ്ഞയക്ക്വന്നാ മതി നമ്മൾ കൊടുത്താക്കെ അ കിട്ടാതിം കട്ടാവൂല
ആ ഏതായാലും മ് ഏതാ ഇന്നിപ്പോ സ്കോളർഷിപ്പ് വരാല്ലതല്ലേ
ആ കിട്ട്യോ അറിയില്ല അറിയണം കൊട്ക്കണം അയിനന്താ ജാതി സർട്ടിഫിക്കറ്റോ വരുമാനസർട്ടി എന്തൊക്കെ വേണംന്ന് തോന്ന്ണ്. അതൊക്കെ ലെവലാക്കി വെക്കണ്ട്യരും മ്
പക്ഷേ ഒരു ക്കണ്ട്യരും ലേ
അപ്പോ വാണം അഅന്നെ വരുമ്പോ അഅന്നെ നാലീസം അഞ്ചീസൊക്കെ പിടിച്ചെ വരുമാനസ നെ ജാതി സർട്ടിഫിക്കറ്റ് ഇണ്ടാക്കാന് ഒരു കൊല്ലത്തിനൊ മൂന്നല്ലൊത്ത് ന്നെ എങ്ങനെ അറീല്ലേ അഎങ്ങനെയ അത്ണ്ട് തോന്ന്
എന്നപ്പന്നെ കൊടുത്താളന്നാലേ
ആഹ് നോക്കണം നൈക്കീട്ട് അപേക്ഷ വെക്കാൻ പോകുമ്പോ കൊടുക്കാൻ ചോദിച്ച്നോക്കിയാൽ മതി അപ്പം പിന്നെ മ പ റ്റുന്നുണ്ടെങ്കിൽ അപ്പം കൊട് ക്കാ ഇന്ന് ഞായറാഴ്ചയല്ലേ അന്ന് തൊറക്കലും ഉണ്ടാവുല്ല
ആഹ്.... താത്ത വിളിചീനിയോ....
ഇപ്പഴത്തെ..... ആഹ് താത്ത വിളിചി
എങ്ങനുണ്ട്......
ആ.... ഇന്നലക്കെ ചീനേക്കാട്നീനു പറഞ്ഞു ഉ.... ന്ന്.. കൊറവ മാറ്റ രണ്ട് നാസിയാക്ക് എവിടക്കോ കല്യാണോ എന്തൊണ്ട് ഓഡിറ്റോറിയും ഒക്കെ കാണാൻ പോണം ന്നു പറഞ്ഞാണ്ട് എന്നാ പോയിന്ന്
ആ..... ആഹ് ഓളെ കല്യാണ കല്യാണം ആയല്ലോലെ... നിക്കാഹ് ഏഹ്.. എ.. ശനിയാഴ്ച ആ ഡ്രസ് എടുക്ക്‌ ണ്ടോ
അന്നെ ഇതായിക്കണ്ടേ വ ഫ്രണ്ടിനെയിക്കാണ്ട് നിക്കാഹ് നടത്തുന്നുണ്ട് മ്മ്... മറ്റേ ഡ്രസ്സൊക്കെടു നിക്കോ ഇല്ലേ അറിയില്ല നിക്കാഹ് കഴിഞ്ഞാ ഏതായാലും കൊണ്ടുവരണല്ലോ...
ആ... ഇവിടേം ഡ്രസ്സ്‌ എടുക്കലാണ്
ആഹ്... എടുക്കേക്കും....
ഉമ്മച്ചി എടുക്കുന്നുണ്ടോ...
താത്ത എടുക്ക്‌ണ്ടോറീല്ല...
ആ താത്ത എടുക്കണം പറഞ്ഞീന്നി....
ആഹ്.... എടുക്കണം ന്നു പറഞ്ഞ്
ചെറിയൊരു..... എ ഇപ്പ ആവാനായല്ലോ പ്പോ താഴ്ത്തിതെ...
നാലീസം കൂടി അല്ലേ ഒള്ളു
മ് പഴയ ബോക്സ് സെറ്റ് ആക്കാനിണ്ടേ... മഹറ് ഓൻ ആദ്യ കൊണ്ടൊന്നുണ്ടാ ഒന്നാന്തിയാവും
ആഹ്... ഇനി അതിനു ലോക്കറ്റ് എന്തോ ശരിയാക്കാനുണ്ടെന്ന് തോന്നുന്നു
ഏ
ഇപ്പൊ അയിന് വെല്ല്യ പരിപാടി ആയിട്ടൊന്നും
ഏ നിങ്ങക്കൊക്കെ ഉണ്ടാവൂലെ
ഓല എത്ര നാലോ അഞ്ചോ കുറഞ്ഞ ആള് വരുള്ളണ്ടോന്നു
ഏ അതെന്താ ഇപ്പൊ അങ്ങനെ
ഏട്ടന്ന് പറഞ്ഞ കേക്കും അങ്ങനെ അറിയില്ല ഇവിടെ പിന്നെ ഇപ്പോങ്ങനെ ഓക്കേ ആയോണ്ട് ഓഡിറ്റൊറിയതിനാണ് നികാഹ് തെരുനെ
ഹ ബർത്തർ അർ ഇല്ലേ ഉണ്ടാവോ
ഉണ്ടാവും വിചാരിച്ചന് പറഞ്ഞില്ല നാളെ ക്കെട്ട് വിളിച്ച്- എന്തെ ചെയ്യാം നമുക്ക്
അല്ലെങ്കിൽ കല്യാണത്തിനോ
ആല്ല കല്ലിയാണം പിന്നെ ഏതായാലും ആറേ മാസമൊക്കെ പിടിച്ചിേക്കായിട്ട് പെണ്ണ് ശരിയായിട്ട് വേണ്ട
ആ ആ അപ്പൊ കല്യാണം ഓന്റെ നടക്കുവോ പാക്കാ കരം
ആഹ് അത് നിക്കാഹ്‌ ഞാൻ കൊണ്ടപോകല പിന്നെ മച്ചാന്റെ കൂടെ കൊണ്ടപോല നിക്കാലോ
ആ അങ്ങനെ അങ്ങനെ പോ യി പോരാക്കെ ശ എങ്കിലെ
അത് എങ്ങനെയാ അറീല്ല പകലൊന്നും ഉണ്ടാവില്ല പോകുമ്പോഴ ഇണ്ടാവലോ ലോന് പോകാനായിന് പോയാ പിന്ന അങ്ങനെ കൊണ്ടുപോലൊന്നുംണ്ടാവില്ല പെരുന്നാളും ഇതൊക്കെ എന്തെങ്ക്ലുമൊക്കെ ഉണ്ടെങ്കില് ചെലപ്പോൾ എല്ലരും ഇങ്ങടെ പോയി പോര ഉം ക്കണ്ടാവ
നയ്നെ
ഏ ആഹ് ഈ മാസം ലാസ്റ്റ്ല്ലോ
ഏ അപ്പോഴേക്ക് കറങ്ങാനൊന്നും ടൈമില്ല
കണ്ണു വേതനാണ് പിന്നെന്താ
ഏ
പിന്നെന്താഴ്ച്ച
ആ ഞങ്ങളവിടെന്ന് നെയ്ച്ചോറേ
ആ ആയികെന്താ കറി
നെയ്ച്ചോറും കോഴി കടായി
ഏ ഓ
കോഴിയും പിന്നെ കോഴി പൊരിച്ചതൊക്കേ
ത്രേക്കുണ്ടോ
ആ രാത്രിക്ക് ചോറ് കുറവന്നെ ചപ്പാത്തി അല്ലെ പൊറാട്ടെ
ഉ ഉം
ആക്കണ് നിങ്ങൾക്കെത്ത രാത്രിക്ക്
ഉപ്പുമാവുണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച്
ആ കൂട്ടാനോ
മീൻകറിണ്ട് രാവിലത്തെ
ആഹ് എന്ന് രാവിലത്തേനി അപ്പം
ഇന്ന് തേങ്ങാ ചോറും മീൻ കറിയും
ഏഹ് കോഴിക്കറി കൈഞ്ഞോ
കോഴിക്കറി കൊറച്ചുണ്ട് മീങ്കറി വേണ്ടിവന്നു ഇന്നേക്കു മീ നന്നാക്കിയാണ്ടണ്ട് ട്ടാല് ഇന്ന് കറിവെക്കാ വിചാരിച്ചു
ആ അപ്പഴും എപ്പഴ എന്താ മീന്
അയില
ഏ ഏപ്പച്ചി പോയിന്ന്
ആഹ് പോയി വന്നെന്ന്
അ പിന്നെ ഇതാക്ക
അപ്പൊ നമ്മളവിടെ വിചാരിച്ചു
ആഹ് ആയിറ്റല്ല ആഹ് ആഹ്
ഉം എന്താ പ്രത്യേക
ഉം എല്ല ന്ന ശരി ഉം ഉം